ഹലോ ആഹ് എന്തൊക്കെ സുഖല്ലേ
ആഹ് സുഖാണ് അവ്ടോ എന്താ പരിപാടി ആഹ് ഇപ്പ പെയ്തോണ്ടിരിക്കുന്നു അവിടെ
ആഹ് ഇവിടെം നല്ല മഴയാണ്
ആഹ് എന്ത്‌ കഴിച്ചു
ചെ ഒന്നും കഴിച്ചില്ല ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കഴിച്ചിട്ടില്ല ആഹ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചീന്
ആഹ് എന്തായിരുന്നു സ്പെഷ്യല്ന്ന് സ്പെഷ്യല് എന്തായിരുന്നു
സ്പെഷ്യൽ ഒന്നുല്ല ഇപ്പോ കറി മോര് കറിയും മീൻ ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ട്ണ്ട് നല്ല മഴയാണ് മീന് അടവ് ന്ന് പറയും അറിയോ
അടവ് അതെന്ത്
അന്നവരൊരു ഞങ്ങ ഞമ്മളെ നാട്ട്ക്ക് അതാണ് പറയല്
ആഹ് ക എന്ത് കളറിയിരിക്കുന്നെയാ
അത് നമ്മള് സാദാ ഐലന്റെക്കെ ഐലന്റെ പോലെയല്ല മറ്റേ നമ്മളെ വേറെ എന്ത് മീന പറഞ്ഞേരാ ചെറു ഐലന്റെ പോല ല്ലാത്തൊരു പരന്ന മീനാണ്
ഒഹ് ഓഹ് പിന്നെ വേറെന്തല്ലാ കറി വെച്ച്
വേറേ കറി എന്താ മുളക് മുളകെണ്ട് ഇണ്ട് പച്ചടി
ആഹ് ആഹ്
മോര് കറി ഇണ്ടാക്കി പിന്നെ അച്ചാറ് പപ്പടം അത്രയൊക്കെ ഉള്ളൂ
ഓഹ് മതിയല്ലോ ധാരാളം
പിന്നെ നിങ്ങള്ക്കോ
ഇവിടേ ഒരു തോരൻ കാത്തോരൻ വെച്ചേ ഏത്തക്കാ തോരൻ പിന്നേ മോരി ണ്ട് ചൂര കറിവെച്ചതെണ്ട് ആഹ് കേര ചൂര കറിവെച്ചു ഉം ഉം അങ്ങനക്ക ഇരിക്കുന്നു
അങ്ങനെക്കെ ഇരിക്കുന്നു പിന്നെ എന്തൊക്കെയാ മഴെണ്ട് നന്നായിട്ട് പൊറത്തെറങ്ങാൻ പറ്റണില്ല
ആഹ് ഇവിടെ അങ്ങനെ അത്ര വല്ല്യ മഴയില്ല പക്ഷെ ഇപ്പ ഒന്ന് പെയ്ത് ഒന്ന് തോന്നിക്കണ്
ഏഹ്
തുണി കഴുകിയൊക്കെ ഇടുന്നതാണ് പാട് ഒണക്കാൻ പറ്റണ്ടേ
ആഹ് ഒണക്കാൻ പറ്റണില്ല വാഷിംഗ് മെഷീൻ ഇണ്ടാ
ആഹ് അതിനകത്ത് പിന്നൊരു പകുതി ഒണക്കായി കിട്ടും എന്നുള്ളയാ സമാധാനം
സമാധാനം ഉം ബാക്കി പ റ്റണില്ല ഉം പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ എണ്ടോ
കൃഷി അങ്ങനൊന്നുല്ല അങ്ങനെയുള്ള കാര്യത്തിനൊന്നും മെനക്കെടുന്നില്ല
ക്കെടുന്നില്ല ചെടികളും ഇല്ല പൂച്ചെടിയോ അതൊന്നും ഇല്ല
ആഹ് ചെടി ഇടയ്ക്ക് വെച്ചിട്ട് ചെടി അങ്ങുന ടാനൊക്കെ ഭയങ്കര ഇതായിരുന്നു പിന്നെ മ മടുത്ത് മടിയായി
ആഹ് ഏഹ് എവിടെ വേ പിന്നെ വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഹസ്ബൻഡ് അമ്മ അച്ഛ
ഉം ഹസ്ബൻഡിന്റെ വീട്ടിലാവുല്ലേ എള്ളത് ഹസ്ബൻഡ് പുറത്താ ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാ എള്ളേ
അതെ അതെ
ആഹ് അത്‌ ശെ
പിന്നെ മോനിണ്ട് മോനെ അംഗനവാടീ വിട്ട് ആഹ് മൂന്ന് വയസ്സ്
മൂന്നു വയസ്സ് അത്‌ ശ
അതെ
ഉം അപ്പ ഫുഡൊക്കെ റെഡി ആയില്ലേ
ഓഹ് ഇവിടെ പത്ത് പത്തര ഒക്കെ ആവുമ്പഴത്തേന് ഉച്ചത്തേക്കുള്ളത് വരെ റെഡി ആവും
റെഡിയാക്കി വെക്കും ഹും
പിന്നൊരടത്തിരിക്കാല്ലോ സമാധാനായി
ആഹ് അത്‌ ശരിയാ അമ്മാ അച്ഛനും അമ്മയൊക്കെ സുഖോള്ളാളല്ലേ കൊഴപ്പൊന്നും ഇല്ലല്ലോ ആഹ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആഹ് ആരോഗ്യ പ്രശ് ആഹ് സുഖം ഉം ആഹ് ഹസ്ബൻഡിന് വേറാരാ തനിച്ചുള്ളൂ ഒരു മോനനേള്ളൂ
ആഹ് ചേച്ചിയുണ്ട് ചേച്ചി വേറെ വീട്ടിലാണ്
കല്യാണം കഴിച്ചു ആഹ്
പിന്നെ നാട്ടില് എന്തല്ലോ വിശേഷം
നാട്ടിലൊക്കെ നല്ല മഴ കാര്യമായിട്ട് ഇപ്പ അതാന്ന് ഉണ്ട് പിന്നെണ്ട് പിന്നെ പനി എല്ലാ വീട്ടിലും പനി അതന്നെ പനി മഴണ്ട് ആഹ് മഴന്നെ സീസൺണ് ഇപ്പോ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാ ഫുള്ള് പിന്നെ ആളാണ്
അതെ ഒന്നെടുത്ത ഒന്ന് ഫ്രീന്ന് പറഞ്ഞാ പോലെ ഒരാൾക്ക് വന്നാൽ മതി പിന്നെ വീട്ടിലെല്ലാവർക്കും ഉണ്ട്
ഇവിടെപ്പ എന്റെ വീട്ടിൽ തന്നെ എന്റെ വല്യയ മോള് കൊണ്ടുവന്ന് ആളത് മാറി രണ്ടാമത്തെ ആൾക്കുണ്ടായി ഇനക്കുണ്ടായി ഇനിയിപ്പം മോന് മാത്രം പക്ക മൂന്ന് മക്കളുണ്ട് മൂത്താള് ഡിഗ്രിക്ക് പഠിക്കണ
ആഹ്
രണ്ടാമത്തെ ആള് ഇപ്പോ പത്താം ക്ലാസ് കഴിഞ് ക്ലാസ് വെയിറ്റ് ചെയ്യന്ന് ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ തിങ്കളാഴ്ച തുടങ്ങുന്നത് പിന്നെ മറ്റയാള് ചെറിയ ആള് മൂന്നില
മൂന്ന ആഹ് മൂന്ന് മക്കളൊക്കെ ആയിട്ട് സമയം പോന്നേ അറിയത്തില്ലല്ലോ
അല്ല ആഹ് രാവിലെ ഉള്ളൂ രാവിലെ ഒരു പോണ സമയം വരെ അല്ലേ പിന്നെ അവര് പോയില്ലേ
അതെ അത് അത് കഴിഞ്ഞാ പിന്നെ നമ്മള് ജോലിയിലായി തിരക്കിലായി പിന്നെ അവര് വരുന്നവരെ
അതാണ് അതിന് മൂന്നാമത്തെ മോന് ആണ് ചെറിയൾ അവൻ പോകണമെങ്കിൽ പത്ത് മണിയാവും അപ്പൊ അതുവരെ വേറൊരു പണിയെടുക്കാൻ പാടില്ലേ അവന്റെ കൂടെ ഇങ്ങനെ
അല്ലെല് ആൺകുട്ടികൾക്ക് ഈ അമ്മമാരോടാണല്ലോ ഒരു ഇഷ്ട കൂടുതല് എനിക്കത് മനസ്സിലാവും ഇവിടെ അങ്ങനെ ആയൊണ്ട്
ആഹ് ആഹ് അവന് പിന്നെ അവന്റെ കൂടെ അപ്പൊ ചില ദിവസങ്ങള്ൾ രാത്രി എഴുതാന് ഒള്ളെ എഴുതിയിട്ടുണ്ടാവില്ല അപ്പൊ രാവിലക്ക് മാറ്റിട്ടുണ്ടാാവും അപ്പം ഞാൻ ആഹ് കൂടെ ഇരിക്കണം അതെഴുതണം അത് വെക്കണം എല്ലത്തിനും ഇങ്ങനെ കൂടെ ഇങ്ങനെന്ന തുടുങ്ങണം റൊട്ടേറ്റ് ചെയ്ത് അവനും റൊട്ടേറ്റ് ചെയ്തൊണ്ട് ഇങ്ങനെ ആഹ് പത്ത് മണി കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പ അടുപ്പിന്റെ അടുത്തേക്കും ചോറും കറിയും ചോറൊക്കെ ആവും രാവിലെ തന്നെ ആകും മോൾക്ക് കൊണ്ടോവാനും കേട്ടി ചോറും കറിയൊക്കെ ചിലപ്പോൾ രാവിലെ തന്നെ ഉണ്ടാകും
അവിടെ മക്കളും ഹസ്ബൻറും ഒറ്റ മാത്രേ ഉള്ളോ
അതെ ഹസ്ബൻഡ് നാട്ടിലില്ല
അതുകൊണ്ട് പിന്നെ ഇനി കുഴപ്പ ഇില്ലല്ലോ നിങ്ങൾക്ക് മാത്രമല്ലള്ള വെച്ചാ മതി കഴിച്ചാൽ മതി
നമുക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുല്ല്യ ഇന്നത് വേണം അങ്ങനെയൊന്നുല്ലല്ലോ നമ്മള ഇഷ്ടത്തിന് എന്തെങ്കിലും
കഴിക്കുന്ന് ഉണ്ടല്ലോ അത് തന്നെ സമാധാനം
സമാധാനം പിന്നെ മക്കള രാവിലെ പോയി കഴിഞ്ഞാ പിന്ന അവർക്ക് ഇണ്ടാക്കിയ കറിണ്ടായി അത് മതിയല്ല നമ്മക്ക് പിന്ന വൈകുന്നേര അത് വരുമ്പത്തേന് നോക്കിയാ മതി
അതോ അതോ അ ഉച്ചക്കുണ്ടാക്കിയ ചോറും കറിയും പറ്റോ. ആ വൈകിട്ടത്തേക്ക്‌ ഇനി സ്നാക്സ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കിട്ട് കൊടുക്കണോ?
ഇന്ന് രാത്രിയിക്ക്. ഉം രാത്രിയേക്ക്‌ ഇങ്ങള് എന്താണ്ടാക്ക.
രാത്രിത്തേക്ക് ഇണ്ടാക്കണംല്ലേ
ആ അല്ല നിങ്ങൾ ഉണ്ടാക്കോ നിങ്ങൾക്ക് ഉണ്ടാക്കണോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് അത് തന്നെ മതി.
ഇല്ലല്ല എ ഇവിടെ അങ്ങനെ ഇല്ല രാത്രിത്തേക്ക് പ്രത്യേകം ചപ്പാത്തി അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല. രാവിലെ എന്തുണ്ടാക്കിയോ അത് കയ്ക്കും.
ആഹ് അതന്നെ ഞങ്ങക്ക് അതന്നെ ഉള്ളു.
അതാ നല്ലത് മറ്റേതൊരു അനാവശ്യ സമയം കളയലും.
ആഹ് അ
ആഹാരം വേസ്റ്റ്. ചായകടി കാണും ഇവിടെനി മക്കള് വൈകുന്നേരം സ്കൂൾവിട്ടു വരുമ്പോ എന്ത അത് സ്നാക്സ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി.
ആഹ് സ്നാക്സ് എന്തങ്കിലുമതി. അത്രേള്ളു മം പിന്നെ എന്തൊക്കെ മഴയായിട്ടുള്ള അലക്കലും. ഉണക്കലോടെ വലിയ പ്രശ്നല്ലെ.
ഓഹ് അതാണ് അതിനാണ് സായി കിട്ടാത്തത് ഈ തണു ഉണങ്ങിയ തുണി തന്നെ ഇപ്പ ഇടത്തര ഒന്ന ഇതായി കഴിഞ്ഞാലും. മഴയുടെ ഇതെല്ലാ കാരണം ഒരുമാതിരി. തണുപ്പടിച്ച് കെടക്കാ തുണിയല്ല
ഉം പിന്നെ അകത്ത് വിരിച്ചിടുമ്പോള ഒണക്ക വരുള്ളു.
അതാ എന്താ ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞ് മഴയുടെ സമയാണല്ലോ ഇനിപ്പ ഇതൊക്കെ കഴിയ ഒരു സമയം എടുക്കും ജൂൺ ജൂലൈ നോക്കേണ്ട.
നോക്കണ്ട ഉം പിന്നെ ഇനി ഓഗസ്റ്റ് ഓണം അതെ അപ്പ ഒണായി മം എത്ര പെട്ടെന്ന. ദിവസങ്ങൾ
സധ പിന്നെ മൂന്ന് മസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാ അടുത്ത വർഷായി.
വർഷായി അതെ അങ്ങനെയാണ്‌ പോ അതെ സമയം ഇങ്ങനെ
ഇങ്ങനെ പോയികൊണ്ടിരിക്കാ ഹസ്ബൻഡ്ന്തേ ഹസ്ബൻഡ് പുറത്താണ്.
പുറത്തണ് ല്ലേ മം
ട്ട്
പിന്നെന്താണ് എ പിന്നെന്താ വർക്ക് ചെയ്യണ്ട എന്തെങ്കിലും ഇല്ലല്ലേ?
ആഹ ഞാൻ എക്സ്റേയുടെ ചെയ്തൊണ്ടണ്ട എക് ചൊയ് ഇപ്പം പറിത്തം കഴിഞ്ഞു ട്രെയിനിങ്ങ് ആയിരുന്നു. അപ്പ അതും കഴിഞ്ഞിട്ട് നിക്കുന്നു ഇനിയിപ്പം എവിടെങ്കിലും കേറണം.
എന്ത് എന്താ ഇത്.
എക്സ്റേ യിലൊ
എക്സ്റ ആഹ് ആഹ് ആഹ് എക്സ്റയുടെ ഉമ് അയ് ശരി ഇ സി ജി ഉം ആഹ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പ പഠിച്ചുകൊണ്ടിരിക്ക
ആഹ് ഇപ്പം ട്രെയിനി പഠിത്തം കഴിഞ്ഞു ഇപ്പം ആറുമാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു
ആഹ് ആഹ്
അതിനിടക്ക് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് പറ്റി അപ്പൊ അങ്ങനെ
ആഹ്
അത് ഞാൻ ഇച്ചരി സ്പീഡില് വണ്ടി ഓടിച്ചതാ അപ്പൊ വേറൊരു വണ്ടിയായിട്ട് ഇടിച്ചു അങ്ങനെ തെറച്ച് വീണ്ട്ട് പല്ലൊക്കെ പോയി അയ്ന്റെ ഒരു ഇംപ്ലാന്റേഷൻ ക്കെ കഴിഞ്ഞിട്ട ഇപ്പ ട്രെയിനിങ് കഴിഞ് ഒരാഴ്ച ആവുന്നേള്ളൂ ട്രെയിനിങ്ങി ഇറങ്ങയിയിട്ട്
അതെല്ലെ അപ്പൊ മോനോ കുഞ് അമ്മ
ഞ്ഞ്അമ്മ അടുത് നിൽക്കോ ആ ഞാൻ പോകുമ്പോ അമ്മയായിരുന്നു നോക്കുന്ന
ആഹ്
അമ്മേന്റെ അടുത്ത് നിന്ന നമ്മള് നോക്കുന്നതിലൽ നല്ല രീതിയിൽ നോക്കും
നോക്കും ആഹ്
അപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് പ്പോ ഒരാഴ്ച്ചയിട്ട് വീട്ടിരിക്കുന്നു ഇനിയിപ്പോ എവിടെേലും ട്രൈ ചെയ്യണം കേറാനായിട്ട്
അമ്മമാ അമ്മമ്മമാരും അച്ഛമ്മമാരൊക്കെ നല്ലോണ്ണം നോക്കും നമ്മള
അതെ അതെ അല്ല ഇവിടെ അച്ഛനെക്കാട്ടി ഇഷ്ട ആഹ് അല്ല അമ്മേനെക്കാട്ടി ഇഷ്ടം അച്ഛനോട ആ ആഹ് അച്ഛനോടാണ് കമ്പിനി
ആഹ് അ യ്ശരി
ഇപ്പൊ അഗൻവാടി പോയോണ്ടാ ഇതില്ലാതിരിക്കുന്ന വരുബയത്തേന് പിന്നെ തോടങ്ങും കളിയൊക്കെ ആയിട്ട്
അവർക്ക് ഞ്ഞി ഇപ്പോ പെരകുട്ടികളെ കളിപ്പിച്ചിരിക്ക അങ്ങനെ തന്നെല്ലേ ഉംമ് ആഹ് പിന്നെ വേറെന്തൊക്കെയ